ആ. ഹലോ.
ഹലോ.
ആഹ് എന്തൊക്കെ വർത്താനം.
നല്ലവർത്താനം.
ഉം എന്താ ചെയ്യ്ണ്.
ഞാന് ക്ലാസ്‌ ഒരു കടേല് നിക്കാ
ഉം എന്ത് കടാ
കേക്ക് കടാ
ഉം ങ്ങള് കേക്കുംണ്ടാക്കുവൊ
ഇല്ല ല്ലാ
ഉം ഷോപ്പിലിക്കേക്കാറം
ആഹ്
ചായ കൂട്ച്ചോ
ഇല്ലാ കുടിച്ചിട്ടില്ല ങ്ങള് കുടിച്ചാ എന്താ
ഇല്ല കുട്ച്ചീല്ല
ആഹ് കല്യാണം കയ്ഞ്ഞ്ക്കണോങ്ങളെ
ആഹ് കല്യാണം കഴ്ഞ്ഞീണ് ങ്ങള്ത് കയ്ഞ്ഞീണോ
ഇല്ലാ
ഉം
കുട്ട്യാളൊക്കെ
ഒരു കുട്ടിണ്ട്
ആഹ് എത്രേലാ
ഓക്ക് രണ്ട് വയസ്സ്
ആഹ് ആഹ്
ഉം പിന്നെന്താ
പിന്നെന്താ ഇല്ല
എല്ലാ കേക്കുകളും ണ്ടോ അവിടെ
ആ ആ എല്ലാ ആ പലേതുണ്ട് മെഞ്ചോനെ
ഉം ഉം അതൊക്കെ എങ്ങനെ എങ്ങനെ എന്താണ് ഒന്നായിട്ട് ബൾക്ക് ഓർഡറ്ട്ക്കേ ങ്ങനെ
ആ ഒന്നായും കൊടുക്കും പീസ്കേക്ക് വേറെണ്ടാവും
ആ അല്ലാ ഇത് എങ്ങനെ ങ്ങള് ഷോപ്പ്ന്നാ ഇട്ക്കല് അതോ ന്താ ഈ ഹോം ബേക്കസ്ട്ത്ത്ന്നോ
ആ അല്ലബടെ താത്ത ണ്ടാക്കും
ഏഹ് അവിടെണ്ടാക്ക്ണെ താത്തെന്നെണ്ടാവൂല്ലേ
ആഹ്
അയ്ങ്ങനെ ഷോപ്പ് വീട്ട്ന്ന്ണ്ടാക്കികൊണ്ട്രോ അതോ ഷോപ്പിൽന്ന് തന്നെ
അതെ ഷോപ്പിൽണ്ടാക്കും
ഉം ങ്ങള് വേറെന്നും പഠിക്ക്ണൊന്നുംണ്ടാവൂലാ പ്ലസ്ടുയ്ഞ്ഞ് പോയതാ
അല്ല അക്കൗണ്ടിങ് പടിക്ക്ണ്ട്
ആഹ്
അയ്ഞ്ഞൊരു മാസം പാടി പഠിക്കാനുള്ളൂ ഒരു കൊല്ലായി പഠിക്ക്നു
ഏഹ് എന്ത് അക്കൗണ്ടിംങാ
എ പി ഡി എ
ഉം അയ് കഴിഞ്ഞാല് അക്കൗണ്ടിംഗായിട്ട് കേറാൻ പറ്റിയേക്കാരം ല്ലേ
എവിടെലും കിട്ടാണെങ്കി കേറണം
ആഹ്
പിന്നെ
പിന്നെ ആരൊക്കെണ്ട് വീട്ടില്
താത്തേം രണ്ട് അനിയത്തിം മ്മച്ചിം
ഉം താത്താരെക്കെ ന്താ ഇന്ക്ക്
ഉം ന്റെ ഹസ്ബൻഡും ഇമ്മേം പ്പീം
ആഹ്
പിന്നെരു മോളും
ആഹ് നിങ്ങൾ ഒറ്റക്കള്ളൂ
ആഹ് ഞാന് പഠിക്കാൻ പോവാണ്
എന്തിനെ
ഞാന് ബീജിക്ക്
ആഹ് ഡിഗ്രി ഉന്റെടാവുംല്ലേ
ആഹ് ഡിഗ്രി കഴിഞ്ഞ ഇപ്പന് പി ജിക്ക് കൊടുത്തന് ക്ലാ ക്ലാസ്സ് തുടങ്ങ ആ തുടങ്ങിയിട്ടില്ല
തേർഡ് ഇയർ ഇപ്പ കഴഞ്ഞട്ടുള്ളു
ആഹ് തേടിയർ ഇപ്പ കഴിഞ്ട്ടോള്ളൂ
എവടെ പഠിച്ചീന്
ഞാൻ ഇവടെ അട്ത്തതന്നെ
ആഹ്
ഇപ്പ കിട്ടിയത് കൊറച്ച് ലോങ്ങാണ് അപ്പ ഞ് അട്ത്ത്ക്ക് കിട്ടോന്ന് ഒന്ന് പി ജിക്ക് ഹോസ്റ്റലൊക്കെ പ്രയാസാണ് മോൾ ഇണ്ടാവുമ്പോ
ആഹ് പെൺകുട്ടിയ ആഹ്
ഉം അവടെങ്ങനെ
പിന്നെ ഇങ്ങള ഹസ്ബന്റോ എന്താ ആഹ്
അവടന്ന്ട്ട് എങ്ങനെയ എന്താണ് ഇങ്ങൾ കടയില് സാനം ഇട്ത്തൊട്ക്കാനോ എങ്ങനെ
ആഹ് കസ്റ്റമർ വരുമ്പോ നമ്മൾ സാനം ഇട്ത്തൊട്ക്ക കേക്ക് ഓക്കെ പേ ചെയ്യാം ക്യാഷ് മേടിക്കാം അക്കൗണ്ടിങ്ങിന്റെ ഉണ്ട് അരു
ആഹ് ബാഗായിട്ടും വരുല്ലേ
ആഹ്
അവള് ഹോം ബേക്കേഴ്സിന്റെ കേക്കൊന്നും എട്ക്ക്ണ്ടാവൂല
എന്തക്ക ആഹ് ഇട്ക്കായൊന്നുല്ല
ഉം
പിന്നങ്ങൾ ഏത ഇട്ത്തീന്
ഞാൻ അറ അറബിയ ഇട്ത്തീന്ന് ആ ടീച്ചിങ്ങിനോട് അ നല്ല താല്പര്യ അങ്ങനെ ബി എഡ് അങ്ങനെ എന്തേലൊക്കെ ഇ പി ജി ഇട്ത്ത് ബി എഡ് ഇട്ത്ത് അങ്ങനെ ഉം റോഡിന്റെ വക്കി നന്നെണോ ഷോപ്പ് ഇന്റെ വീട്ട്ല് അനിയത്തി അനിയനും ഇമ്മിം ഇപ്പിം കാ ക്കിം ഞാപ്പ ഇമ്മാന്റെ വീട്ട്ലാണ് അനിയത്തി എ ഒമ്പാം ക്ലാസ്സില്
ആഹ് ഇമ്മാന്റെ വീട്ട്ല
ഉം ഇമ്മാന്റെ വീട്ട്ക്ക് വിരുന്ന് വന്നാ
ആഹ് എത്രസിം നിക്കും
ഇവട ഇനി രണ്ടീസം
ആഹ്
എ എല്ലരും കൂടി ഒന്ന് കൂടുമ്പോ ങ്ങനെ
ആഹ് കസിൻ സാറൊക്കേ ഇണ്ടാവൂലേ
ആഹ് എല്ലാരും കൂടി ഒന്ന് കൂട് പറണാണ് അങ്ങനെ എല്ലാരും കൂടി
ആഹ്
ങ്ങൾ കൊറേ ആയോ ഈ വർക്ക് ചെയ്യലൊടങ്ങിട്ട്
ഇല്ല ഒരു മസായിട്ടില്ല
ഉം ഈ ഫോൺ ഓഫർണ്ട് കിട്ടിട്ടോ നിങ്ങക്ക് കഴഞ്ഞോ
ഏഹ്
ഫോണോ ഫ്രണ്ടിന്റെ ടാസ്ക്ക് കയ്ഞ്ഞോയ്ച്ച
അത് എങ്ങനെ ഇക്ക് നോക്കാറീല്ല
ഉം ങ്ങൾ കൊറെ ആൾക്കാര്ക്ക് വിളിച്ചോ
ഇല്ല ല്ല ഒരാള്ക്ക് വിളിച്ച്ടൊ
എന്നാ ടാസ്ക് കിട്ടിയപം ഈ ടാസ്ക്
ആറില്ല പിന്നെ മ്മ യൂസ് ചെയ്യല് ണ്ടായിനി
ഏഹ് മ്മെന്തേലും ചെയ്ണ്ടോ
വേറെൊന്നും ചെയ്ണി ല്ല
ഉം അനിയത്തിയൊ
ഓള് എട്ടിലും ഒരാള് രണ്ടിലും
ഏ ഹ് ഓരോക്കെ സ്കൂൾട്ട് വരുമ്പോത്തിന് എത്തേയ്ക്കാരല്ലേ എപ്പഴ ന്ന്ട്ട്ഷോപ്പടക്ക ഉം ആ തൊടങ്ങലോ
തൊടങ്ങലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരും പന്ത്രണ്ട് മണി ആകും
ഉം ആ ക്ലാസ് കഴിഞ്ഞിട്ടേക്കാരം ഇവിടെ ക്ലാസിന് പോയി പോവലുണ്ടാവും ആഹ് ഞാൻ വിചാരിച്ചു ഓൺലൈനായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട്
ആ അല്ല
ഉം
പിന്നെ
ന്നിട്ട് ക്ലാസ്സ് ഇതൊക്കെ ഒന്നിച്ച് പോവാൻ കഴിയുണ്ടോ
ആ ഐൻ അക്കൗണ്ടിങ് വലിയ പഠിക്കാനൊന്നുംല്ലല്ലോ നമ്മളവിടെ ന്നെന്നെ
ആഹ് ചെയ്യാണ് എങ്ങനെണ്ട് ഈ അക്കൗണ്ടിങ് ഞാന് കൊമേഴ്സ എട്തീനി അപ്പൊ പിന്നെ ങ്ങള് പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഇട്ത്തല്ലേ ഉം ഇത് എങ്ങനെ മു ഒരു വർഷോ എങ്ങനെയാണത് കോഴ്സ് എങ്ങനെ?
ആ ഒരു വർഷം ഒരു വർഷം പ്പം കഴിഞ്ന്റെ ഒരു മാസം മ്പാടി ഉണ്ടാവും
ഒരു മാസം എന്താ ട്രെയിനിങ് ട്രെയിനിങ് ഉണ്ടാവുല ഇവിടെയില്
ട്രെയിനിങ് ഇല്ല ട്രെയിനിങ്ല്ല ഓര് ഞമ്മക്ക് പ്ലേസ്മെന്റ് തരും ആ ഞമ്മൾ ഇന്റെവ്യു അറ്റന്റ് ചെയ്യണം ഇന്റർവ്യു കിട്ടണം
ആ ഇന്റവ്യു കിട്ടിയാ ഓല് പ്ലേസ്മെന്റ് ആക്കി തരൂല്ലേ തെങ്ങനെ ഫീ ഒക്കെ എങ്ങനെ വരുന്നെ
ഇരുവത്രണ്ട്
ഉം അയ് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് അടച്ച് തീർത്താ മതി അതോ ചേരുമ്പോ തന്നെ ഒന്നിച്ച് ർക്കണോ
ആ മാസം രണ്ടായിരം കൊടുത്താൽ മതി മാസം മാസം
ആഹ്
ആ ചേരുമ്പോ അയ്യായിരം കൊടുക്കണം ആഹ്
ഉം അല്ല ചേരുമ്പോ ഒന്നിച്ച് അങ്ങനെ കൊടുക്കണംന്നില്ല
ആഹ്
നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടായ കൊണ്ട് നിങ്ങക്കും കൊറച്ച്ടക്കാലോല്ലേ
അല്ല ഞാൻപ്പൊ കേറിയിട്ടുള്ളു സാലറി ഒന്നും കിട്ടിട്ടില്ല
ഇപ്പ എന്താ ചെയ്യണ
ഇപ്പാ ഓട്ടോ ഡ്രൈവറാണ്
ഉം പിന്നെ. എന്തൊക്കെയ നിട്ട്.
പിന്നെ വേറെന്നുംല്ലല്ലോ.
മഴ ഉണ്ടാ അവിടെ.
മഴ ഉണ്ട് ചെർതായിട് ങ്ങളവിടെ ഉണ്ടാ.
ആ മഴ ഇപ്പങ്ങട്ട് ചോർന്ക്ക്ണ് എങ്ങനെ വീടിന്റെ അടുത്ത്. പോയീം തോടക്കണ്ടോ.
ആഹ് തോടുണ്ട്.
ഉം വള്ളംകറുവോ നല്ല മഴയ്താ.
ആഹ് വെള്ളപ്പൊക്കണ്ടാവുമ്പോ. ആമുറ്റത്ത് ക്കൊക്കെ വന്നീനു അയൽവാസ ളോടൊക്കെ വെറും പകുതി.
ഏ എന്നിട്ട് എന്താ മാറി താമസിക്കുവോ.
ആഹ് ഞങ്ങള് വേറെ എവിടക്കേലും പോകും മ്മാന്റെ വീട്ടക്കൊ അങ്ങനെ എവിട്ക്കേലും.
ആഹ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുവ ഞങ്ങളവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുംല്ല.
ആഹ് ഞങ്ങള് റാക്കിന്റെ മേലക്ക് കയറ്റി വെക്കും പുഴയൊന്നുംല്ല അവിടെ എടുത്ത്.
ഏ പുഴന്നൂല്ല ചെറിയ തോടാളൊക്കെ ഉണ്ട് നല്ലാതെ. അതും അടുത്തൊന്നല്ല കൊറച്ചൊക്കെ വിട്ടായിട്ട്. ഇതുവരെ വെള്ളമൊന്നും കേറിയ കേറിട്ടില്ല. അൽഹംദുലില്ലാഹ്
ഞങ്ങളെ ഉള്ക്കൊന്നും കയറിറ്റില്ല മുറ്റത്തക്കേ കയറുള്ളൂ അയൽവാസികളുടെ ഒരുനില ഫുള്ളള് മൂടും.
അള്ളാ അപ്പൊ ഇന്ന്ട്ട് ഓലന്തായാ.
ഓരെണ്ട്ട്ടേലും. ഓലങ്ങ്ട്ടേലും പോവും ഓല് സാധനങ്ങളൊക്കെ മേലക്ക് കയറ്റിയക്കും മേല ഉണ്ടായോണ്ട്.
ആഹ് രണ്ടാം തട്ട്ക്ക് കയറ്റിക്കെണ്ടാവും.
ആഹ്.
പിന്നൊക്കെ ചളി ന്തൊക്കെല്ലേ കാരം ഒക്കെ അടിച്ച്.
ആഹ് പിന്നെ വെള്ളം പോയാ പിന്നെ അതൊക്കെ ക്ലീൻ ആക്കും.
ഉം ആളുകൾ വേറെ ആരെങ്കിലുംക്കെ വരുവോ കൂടാന്.
ആഹ് ഹെൽപ്പർ ആരെങ്കിലും വിളിക്കും. ഉ പ്രാവശ്യം വെള്ളപൊക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ആ ഉണ്ടാവോനാവോ.
ആഹ് ആഹ് ഇപ്രാവശയ്ന് മഴ. തുടങ്ങിട്ടല്ലേ ഉള്ളൂ മറ്റത് ഈ ടൈം ആവുമ്പോ നല്ല മഴ ഉണ്ടാവലില്ലേ.
ആഹ് ഉണ്ടാവോന്നറിയില്ല. അല്ല ഇപ്പ ഇല്ലാത തോട്ടില് അങ്ങനെ വെള്ളന്നും അങ്ങനില്ല. അദ്യണ്ടായിന് ഇപ്പ ഇപ്പൊ കുറച്ച് കുറഞ്ഞേക്കണ്.
ആഹ്.
പിന്നെ കുട്ടിയെന്ത കാട്ടണ്.
ഓള് അയിന് എല്ലാരപ്പ ഇങ്ങനെ കളിച്ചെടക്കണ്ട്.
കുട്ടികളൊക്കെ ഉണ്ടാവലേ അപ്പൊ.
ആഹ് ഇവിടെ ഓക്ക് കള. കളിചാനാളുണ്ട് ഞങ്ങള ഞങ്ങളോടെ പോയ പിന്നെ ആരുല്ലല്ലോ ഒക്.
ആഹ് മൂത്തമ്മിം മേമൊക്കെ ഉണ്ട് മൂത്തമ്മാരും മേന്മാരൊക്കെ ഉണ്ടോ
ആഹ് ഇനിക്ക് കുഞ്ഞാമേണ് പിന്നെ അമ്മോന്റെ ആഹ്. പിന്നെ അമോന്റെ പെണ്ണ്ങ്ങളും.
ആഹ്.
ആ ഓല കുട്ടികളൊപൊക്കങ്ങനെ
ആഹ്
ഇന്ന പിന്നെ എന്തൊക്കാ ഇന്ന വെക്കല്ലേ മ്മക്ക് ടൈമായിലെ
ആഹ് അന്നാ ആയിക്കോട്ടെ എന്ന ശരി
ഉം